ഹലോ
ആ കേക്കുന്നുണ്ട് താങ്കൾ പറയൂ
സുഖല്ലേ
ആണാണ് നമ്മളിവിടെ ഏഹ് സംസ് പരിപാടി ഏഹ് പരിപാടി നല്ല നെലക്ക് കാര്യ ങ്ങൾ നടന്ന്പോകുന്നോണ്ട് അതിന് പൊറമെ നമ്മള് ഏഹ് വ്യായാമത്തിലേക്കാണ് കൂടുതൽ കേ ശ്രദ്ധ മറ്റും കേന്ദ്രീകരിക്കുന്നത് വ്യായാമം നമ്മടെ ജീവിതത്തിന് വളരെ പരമപ്രധാനമായ ഒരു വസ്തുതയാണ് താങ്കൾക്ക് അറിയാമല്ലോ വ്യായാമം ഇല്ലാത്തൊരു മനുഷ്യൻ ഏഹ് കുമ്പളം കുത്തിയാൽ വളഞ്ഞു പോ കുമെന്ന് പറഞ്ഞുപോയവരെ
അതെ അതെ ഞമ്മളിപ്പോ ഡെയിലി ഇപ്പ ഞമ്മടെ ജീവിതത്തില് ദിവസേന എന്ത് ചെയ്യണം ഇക്നാനിക്ഷിതമായിട്ടുള്ളൊരു സമയം നമ്മള് വ്യായമത്തിനായിട്ട് മാറ്റിവെക്കണം ന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാന് അങ്ങനെ ചെയ്യുന്നോരാളാണ് രാവിലെ ആറ് മണിക്ക് എണീ ചെയ്യണ്ട് ഒരു ഏയ് മണിവരെ പിന്നെ മറ്റേ വ്യായാമങ്ങളായിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യണ്ട് ഒരാളാണ് ഞാന് അതേപോലെ നമ്മളൊരു ദിവസം തൊടങ്ങു ന്നെ എന്ത് ചെയ്യണം ഈ വ്യായാമത്തിലോട് തൊടങ്ങുമ്പോ അത് തരുന്നൊരു ഉന്മേഷവും ഒരാനന്ദക്കെ പ്രത്യേക വേറൊരു ഏഹ് സുഖം തന്നെ ആരിക്കും ആ ഒരു ദിവസം മൊത്തം തന്നെ നമ്മള് ഒരു നല്ലൊരു ദിവസായി മാറാൻ
ശരിയാണ് ഓ ഓടുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഏഹ് ഉത്സാഹവും അതിലുപരി നമുക്ക് ഉന്മേഷോം കിട്ടും ഓടാത്ത ദിവസങ്ങളിൽ നമുക്ക് ഫീല് ചെയ്യാറുണ്ട് അത് കുട അത്കൂടാത്തന്നെ നമ്മള് വളരെയധികം ഉന്മേഷവാൻ വരായി ഊർജ സ്വരരായി നമ്മള് നടക്കാൻ ഇതൊക്കെ വളരെ ഏഹ് ഇമ്പോർട്ടന്റ് ആണ്.
അതെ അതെ അതെ നമ്മള് ഇപ്പോ ഞമ്മളെ ഇപ്പോ ബാവിലുള്ള അഥവാ ഇമ്മടെ ഈ പുതുതല തലമുറ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു സാധനാണ് ഈ വ്യായാമം ചെയ്യാതെ നമ്മുടെ ജീവിതത്തി ല് വളരെയധികം പോ പുതിയ പുതിയ അസുഖങ്ങളും പുതിയ പുതിയ രോഗങ്ങളൊ വരാനൊള്ളൊരു കാരണംന്ന് വെച്ചാല് ഈ വ്യായാമത്തിന്റെ കൊറവാണെന്നുള്ളതാണ് ഇപ്പോ ഞമ്മള് ആശുപത്രി കളും ഡോക്ടർമാരൊക്കെ ഇപ്പോ ഒരുപാട് ക്യാഷ് സബ സമ്പാദിക്കുന്നതും മറ്റേ ഞമ്മളെ ഈ പൊതുജനങ്ങളെ മോതലെടുത്തുകൊണ്ടവര് കൂടുതല് സമ്പാദിക്കുന്നതെല്ലാം കാരണം നമ്മള് നമ്മടെ ജീവിതത്തില് നിശ്ചിതമായൊരു സമയത്ത് ഈ വ്യായാമം ചെയ്യാത്തത് കാരണത്തൽ ഞമ്മടെ ഭക്ഷണ രീതികൾള്ള ചിട്ടകള് പാലിക്കാത്തത് കൊണ്ടും ഞമ്മളൊരു ഡയറ്റ് പിന്തുടരാത്ത കൊണ്ടൊക്കെയാണ് ഞമ്മള് ഈ അസുഖങ്ങളും രോഗങ്ങളെല്ലാം വരുന്നത് ഞമ്മളിപ്പോ അതിനെ നോക്കി നോക്കിയാലിപ്പോ എല്ലാ ദിവസോം ആയിരക്കണക്കിന് ആൾക്കാര് ഹോസ്പിറ്റലില് ഇറങ്ങുന്നു അവരെന്നെ ഏഹ് വലിയവലിയ ഫീസുകളൊക്കെ ഈടാക്കിക്കൊണ്ട് ഡോക്ടർമാരും ആശുപത്രികളൊക്കെ ആവും അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടാണ് ഇതിനൊക്കെ ഒരു അടിസ്ഥാന കാരണം ന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വ്യായാമം ചെയ്യാത്തതാണ്
ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കും നമ്മെ ജീവിതത്തിന്റെ എല്ലാവിധ ഘട്ടങ്ങളിലും മനുഷ്യന്മാര് കൃത്യമായ വ്യായാമം ചെയ്യണം വ്യായാമം ഇല്ലായ്മയാണ് അവരെ പല ബുദ്ധിമുട്ടിലേക്കും നയിക്കുന്നത് ഇപ്പോ മനുഷ്യൻക്ക് ഏ പ്രമേഹം പ്രഷർ തുടങ്ങിയ പല രോഗങ്ങളുടെ മൂലമായ കാരണം വ്യായാമം ഇല്ലായിമയാണ് മനുഷ്യന്മാര് നിരന്തരമായിട്ട് അധ്വാനങ്ങൾ അവര് ജീവിതത്തിൽ വേണം ഈ അധ്വാനിക്കുന്ന മനുഷ്യന്മാ മാർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം സംഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട എന്നദാനങ്ങളിൽ പെട്ടതാണ് മനുഷ്യര് കൃത്യമായി വ്യായാമം ചെയ്യൽ ആ വ്യായാമം ഇല്ലായ്മ തന്നെയാണ് യഥാർത്ഥത്തിൽ അവരെ നാശത്തിലേക്കും മറ്റുള്ള സംഗതികളേക്കെ നയിക്കുന്നത്
ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ രോഗ പ്രതിഷ പ്രതിരോധ ശേഷി കൂട്ടുക അതുപോലെ തന്നെ നമ്മളെ ഹൃദയമായിട്ട് മറ്റുള്ള അസുഖങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുക അതുപോലെ നമ്മുടെ ഈ ശരീരഭാഗം ശരീരഭാരം നിയന്ത്രിക്കാനൊക്കെ ഈ വ്യായാമം കൊണ്ടാണ് നടക്കുന്നത് ഇപ്പോഴത്തെഈ പുതുതലമറ നോക്കി മനസ്സിലാക്കുക അധികവും അധിക ഭാരം ചുമക്കുന്ന ആൾക്കാരാണ് അത് അധികാരം ബോഡിയിലുള്ള ആൾക്കാരാണ് അവർക്ക് ഈ രക്തസമ്മർദ്ദവും അതുപോലെ മറ്റു പ്രഷർ പ്രമേഹം പറഞ്ഞ താങ്കൾ പർഞ്ഞപോലെ അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വഹിച്ചുണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ള പുതുതലമറ അതുപോലെ തന്നെ മറ്റൊരു മെയിനായിയിട്ടുള്ള നമ്മൾ ഈ വ്യായാമം കൊണ്ട് നമുക്ക് നേടാൻ പറ്റാവുന്ന സാധനാണ് മാനസിക സമ്മർദകുറക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തില്ൽ ഒരുപാട് സമ്മർദ്ദങ്ങളും സമ്മർദ്ദ ഘട്ടങ്ങളും ഒരുപാട് ദുഃഖസ ദുഃഖ സംഭവങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണിത്
അതെള വള വളരെ വളരെ ശരിയാണ് അപ്പ എന്റെ ഒരുന അഭിപായം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ നിരന്തര മായിട്ട് ഓടുന്ന സമയത്ത് എനിക്ക് ഒരു ആത്മഹർഷവും പിന്നെ ദുഃഖഭരിതമായ സന്ദർഭങ്ങളിൽ മുക്തില്ല ൽ നി നമുക്ക് നേടിയെടുത്തിന്റെ അനുഭവത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അപ്പൊ താങ്കൾ പറയുന്നത് വളരെ നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ശതമാനം ഞാൻ ഇതിനോട് യോജിക്കുന്നു കാരണം ഇത്തരത്തിൽ മനുഷ്യന്മാര് നിരന്തരമായിട്ട് അവര് പ്രകൃതിയോട് സംവദിക്കുന്ന സമയത്ത് പ്രകൃതിയിൽ കിട്ടേണ്ട ധാരാളം ഊർജ്ജങ്ങളുണ്ട് ആ ഊർജ്ജങ്ങൾ മനുഷ്യനെ ഉന്നതങ്ങളിൽ നിന്ന് ഉ കളിലേക്ക് പറക്കാനും വിനതികളിൽ എത്തിക്ക ചേരാനും കഴിയും ഒരാൾക്ക് ഉയർന്ന ഇത് സിവിൽ സർവീസ് ഓഫീസർ ആകണം എന്നുണ്ടെങ്കിൽ അവന് എല്ലാ ദിവസവും ഓടണം അതാണ് അതിന്റെ പ്രധാനപ്പെട്ട നിധാനം
അതെ അതെ നമ്മുടെ ഇപ്പോ ഈ വ്യായാമം കൊണ്ട് നമ്മുടെ ആയുസ് വർ ദ്ധിപ്പിക്കുക നമ്മെ എന്തയ്യാം ആയസ്സ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മളുടെ ചർമ്മ ഭംഗി കൂട്ടാനെല്ലാം എന്താ ഈ വ്യായാമം നമ്മളെ സഹായിക്കുന്നുണ്ടാണ് അതുപോലെ തന്നെ നമ്മള് ഈ വെറുതെ ഇരിക്കുന്ന സമയമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് പല ദുശ്ശീലങ്ങളും ദുവിചാരങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലൽ കടന്നു വരുന്നത് മറ്റ് പുകവലിയും മദ്യപാനം തുടങ്ങിയ അനാരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റേ ഈ മറ്റു എന്ത് മറ്റു ഡ്രഗ്ഗുകളൊക്കെ ആശ്രയിക്കാനൊക്കെ കാരണാവുന്നത് നമ്മൾ പകരം നമ്മൾ സമയം എന്തെങ്കിലും എക്സയ്‌സ് ചെയുകയും നമ്മുടെ ബോഡി ചൂടാക്കി വെക്കുകയും ചെയ്താൽ അത്തരത്തിലുള്ള ഈ ദുർചിന്തകളുടെയും ചിന്തകളന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ശരീരത്തെ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് എന്ത് ചെയ്യും ഈ വ്യായാമങ്ങളിലൂടെ നേടിയെടുക്കാൻ പറ്റും നമ്മളിപ്പോ ഈ ഒരു കാലത്ത് കട്ടെ കാലഘട്ടത്തിലൊക്കെ ജിമ്മും അതിന്റെ അതിന്റെ പ്രാധാന്യമൊക്കെ വളർന്നുകൊണ്ടിരിക്ക രുന്ന കാരാണ് അധിക പുതിയ തലമുറകളും അത് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ജിം പോലത്തുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ദുഷ് ചില എന്ത് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് എത്രത്തോളം അത് ഇമ്പാക്ട് ചെയ്യ എന്നുള്ളത് നഞമ്മക്ക് ഇനിയൊരു പത്ത് വർഷം കഴിഞ്ഞ വെച്ച് നമുക്ക് മനസിലാക്കാൻ പറ്റുള്ളു അത്ര ജിം കൊണ്ട ഉപകാരമാണോ ഉപദ്രമാണോ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അത്തരത്തിൽ നമുക്ക് ആലോചിക്കേണ്ടി വരും
ഉം ശരിയാണ് താങ്കൾ പറഞ്ഞ പൂർണ്ണമായും ശരിയാണ് അപ്പോ ജിമ്മു മുതലായ വ്യായാമ കേന്ദ്രങ്ങള് അവയുടെ ഉപയോഗം വളരെ പ്രചര പ്രചാരം നേടിയിട്ടു വളരെ കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ളൂ അതിന്റെ ഒരു അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തില് അത് നല്ല നിലയിലാണോ അതോ മോശമായ രീതിയിലണത് തീരുമാനിക്കാനുള്ള അവസരം ഇപ്പോഴും ആയിട്ടില്ല അപ്പോ ഇ ഇനി വേറൊരു ഘടകം എന്ന് വെച്ചാല് വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വസ്ത്രധാരണ രീതി രീതി അപ്പോ ജോഗിംഗ് അല്ലെങ്കിൽ നടത്തം അതൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഷൂകൾ ധരിക്കണം അല്ലാത്ത പക്ഷം മനുഷ്യന്മാരുടെ കാലപാതത്തിൽ വിള്ളൽ വരാം ഇവിടെ പല മുറിവുകൾ വരാം അത് നമുക്ക് പലപ്പോഴും ദോഷമായി ഭരിക്കാം നമ്മൾ എന്തൊരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അത് പൂർണമായ രീതിയിൽ അത് എന്തെല്ലാം പ്രതിഫലനങ്ങൾ മോശമായ പ്രതിഫലനങ്ങൾ വരുന്നുവോ അതില്ല എല്ലാം രക്ഷപ്പെടുന്ന രീതിയിലാവണം കാര്യങ്ങൾ ചെയ്യണം അല്ലാത്ത പക്ഷം നമുക്ക് അതെല്ലാം വിനയായി പോയി ക്കുന്നതിൽ യാതൊരുവിധ സംശയില്ല
അതെ നമ്മളിപ്പോ ഈ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ അവിടെ സംഭവിക്കുന്നുണ്ട് അ നല്ലത് ഇപ്പൊ നമ്മളെ അമിത വ്യായാമം മൂലമുള്ള പരിക്കുകൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോ ജിമ്മിലും മറ്റു ഇതിലൊക്കെ ഒരുപാട് അധിക ഭാരം ചുവന്ന കാണ്ട് അറ്റാക്കുകളും അതെ നിദേശം സമ്പന്നൊക്കെ നടന്ന നടന്ന തന്നെ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തെറ്റായ രീതിയിലുള്ള ത് വ്യായാമങ്ങളൊക്കെ നമ്മൾ എല്ലാത്തിനും ഒരു അതിൽ എക്സ്പേർട്ടായിട്ടുള്ളതിൽ പ്രസിദ്ധി കിട്ടിയ ഒരാളെ കൊണ്ട് നമ്മളെ ചെയ്യിപ്പിക്കുന്നതും അല്ലാതെ നമ്മുടെ രീതിയിൽ തന്നെ ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ഈ ഈ തെറ്റായ ഡയറ്റിങ്ങ് രീതിയിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് വണ്ണം കുറക്കാൻ വേണ്ടി ഒരുപാട് പേര് അഞ്ചു മാറും ദിവസങ്ങളിൽ ഒരു ഫുഡും കഴിക്കാതെ അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ട് അത് പരാജയപ്പെട്ട് മരണത്തിലേക്ക് എത്തുന്ന വക്കിലൊക്കെ എത്താ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരുപാട് മരുന്നുകളൊക്കെ കുടിച്ച ണ്ട് എന്ത് ഭാരം കുറക്കുകയും ഭാരം കൂട്ടുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാൻ കഴിയും അതൊക്കെ അതിനൊക്കെ ഒരു സൈഡ് എഫക്ട് ഉണ്ടാകു എന്നുള്ളതാണ് അതെ മരണത്തേക്ക് വരെ എത്തിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഇപ്പോ ഉള്ളത് അതുപോലെ തന്നെ ഈ ജിം ഇ പോലുള്ള ഇതൊക്കെ ആകുമ്പോൾ നമ്മക്ക് ഒരുപാട് ചെലവുകളും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഞമ്മള് ആ അതിന്റെ ഒന്നും ആവശ്യമില്ലാന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഡെയിലി ഒരു മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഇതിന് വേണം വണ്ടി ജസ്റ്റ് നടക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഓടുകയോ ചെയ്തൊന്ന് വാംപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മാരക അസുഖങ്ങള നിന്നും
ശരീരത്തെ രക്ഷിക്കായെന്നുള്ളതാണ് ഇന്റെ ഒരു അഭിപ്രായം
അതെ അതെ താങ്കളുടെ അഭിപ്രായം വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ശാസ്ത്രീയമായി- രീതിൽല്ലാത്ത എല്ലാ വ്യായാമങ്ങളും പലപ്പോഴും വിനഭവിക്കാറുണ്ട് അത് കൃത്യമായി- രീതിൽ ഡോക്ടർമാരുടെയും മറ്റു ബിഷബ്ന്മാരുടെയും എല്ലാം അഭിപ്രായം നമ്മള് ശേഖരിച്ചുകൊണ്ട്- നമ്മൾക്ക് ശാസ്ത്രീയമായി അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളാവുകയും ചെയ്യാം അപ്പോ- പഠിച്ച ആളുകളുടെ എന്ത് വ്യായാമആവോ ആവോവില്ല തടി കു കുറവുള്ള ആള ആളുടെ വ്യായാമം ഇതെല്ലാം കൃത്യമായ രീതിയില് നമ്മള് പഠിച്ച് മനസ്സിലാക്കി- യതിനു ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നി- ട്ട് ഇറങ്ങാൻ പാടുള്ളൂ പിന്നെ ഈ ഭാരദ്വാഹൻന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഭാരം ഉയർത്തൽ അത് എത്രത്തോളം നമുക്ക് ശരീരത്തിന് കേടുണ്ടാക്കുന്നത് അത് കൃത്യമായ രീതിയില് ചെ- യണം ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഭാരോദോഹനത്തിന്റെ സമയത്ത് നമ്മള് നട്ടല് നിവർ- ത്തിയിരുന്ന് ചെയ്യണമെന്നുള്ള നിയമങ്ങളൊക്കെ പലപ്പോഴും ഡോക്ടർമാരും ബിഷകന്മാരും അവിടെയുള്ള- നമ്മള് ഏഹ് പറഞ്ഞു തരുന്ന ഏഹ് വിദ്യാസമ്പന്നരായ ട്രെയിനർമാരെല്ലാം പറഞ്ഞു തരാറുണ്ട്. പക്ഷെ പലപ്പോഴും വീടുകളിലും മറ്റും ചെയ്യുന്ന ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോ ഈ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട്, കൃത്യമായ രീതിയില് നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്.
ആ അതെ അതെയതെ നമ്മള് ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇനി നമുക്ക് ഏഹ് നേരിട്ട് കാണുമ്പളോ അപ്പോഴേങ്കിലുമൊക്കെ സംസാരി ചർച്ച ചെയ്യാം നമ്മുക്ക് ഏതാലുമിപ്പോ നിർത്താം. ശരി എന്നാ.